ആ
ആ കേക്കുന്നില്ലേ ന്താ വർത്താനം ഓക്കെ
നിങ്ങെന്താ ഫോൺ ഇവിടെ വച്ചാണ്ട് അങ്ങിട്ട് പോയിക്കാ കേക്ക്ണില്ല
ത്തിവെച്ചതാ ഫോണില് ചാർജ് ഇല്ലായിട്ടേ
ആഹ വിട്ട്ന്ന് കേൾക്ക്ണ പോലെ ഉണ്ട്
ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ആക്കിയത് ഏ ബൗട്ടൂത്ത് കാണ ക്ട് ആകിയതാ
ആ ആ
പ്പ കേക്കല്ലേ
അപ്പയക്കണ്ട് എന്തെന്നാട്ടാ അവിടത്തൊക്കെകാ വിശേഷം
ഇവി ടുത്തെ വിശേഷം നല്ല വിശേഷം
ഏ എങ്ങനെ അവിടെ മ മ ആ പഠിക്ക
ഉ സൗണ്ട് കേട്ടപ്പോ തോന്നി എത്രല്ല
ഞപ്പ ഡിഗ്രി കയിഞ്ഞു
ആഹ ഡിഗ്രി കഴഞ്ഞല്ലേ
ഡിഗ്രി കഴിഞ്ഞു
പറയൂ
ആഹ എന്താപ്പ അവിടെ മഴൊക്കെ ഇണ്ടോ
മഴ ഇല്ല ഇന്ന് നല്ല വെയ പിന്നനി
എല്ലായിടത്തൊന്ന് വെയിലാണ് ഞങ്ങളവിടെ മാത്രമായിണ്
ഹേ ഇങ്ങള് വിടെ ഏത് സ്ഥലം മഴല്ലെ ശരി ഇവിടെ നല്ല വെയിലാട്ട ന്ന് നല്ല ചൂടേനി
ആഹ് ഇവിടെ ചൂടാണ് പക്ഷെ മയൊക്കെ ഉണ്ട് നാലും ചൂട് ന്നെയാണ്
വേർക്കെടത്ത് വരെ മഴ
ഇയ്യെടുത്ത് വര വെച്ചാല് ആ ചെലപ്പോ ചെലപ്പോ വെയിലള്ളപ്പോഴ കറ മഴ പെട്ടാന്ന് പെയ്യ
ആഹ്
ഉം
ഉം എന്താ എന്താ കഴിച്ച ചായുടിച്ചോ?
ചായ കുടിച്ചു പൊറത്തിങ്ങനെ നടക്കാ ഇറങ്ങിക്കണ് ഇങ്ങനെ അടുത്ത് നല്ല കാണാൻ കാണാൻ പറ്റും ഏഹ് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായപ്പോളെ കുറച്ചയട്ടെ
അസി അതെ സമയം കല്ല്യാണം കഴിഞ്ഞ് ചക്കതിനായിരിക്കും
ആയ്നെത്തപ്പോ കല്യാണം കഴച്ചിട്ട് ഓല് അടിയിൽ ഇങ്ങനെ നിക്കാ നമ്മളെ വീട്ടിക്ക് വന്നമാതിരി വരാൻ പറ്റുല്ല. നിങ്ങൾ കല്ല്യാണം കഴിച്ച് ഇണ്ടാവുവല്ലേ?
ഞാൻ കല്യാണം കഴിച്ചിട്ടിണ്ട് ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ്.
ഏഹ്
ഉം എനിക്കുണ്ട് എന്റെ അഭിപ്രായത്തിലുള്ള ഒരു അനിയ യത്തി അപ്പന്റെ അനിയത്തിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് എന്നോട് തോന്നുനേ
ഏഹ്
ഇപ്പ ഡിഗ്രി കഴിഞ്ഞ് ആഹ് ല്ലോ അപ്പൊ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ അനീയത്തിണ്ട് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ചോളം കഴിഞ്ഞിട്ടോ
ഏഹ് ഇന്റെ ഇങ്ങനെ നോക്കണ്ട്
ഓക്കിണ്ടല്ലേ
നല്ല വരിയാണെ നടത്തുല്ലേ
ഉം നല്ലരണെ നടത്തും
ആഹ് വരട്ടെ ഉ
ഉം
ഉം
എന്താ ഇങ്ങളെ ഉം അല്ലെ ഇങ്ങളോടെ പാടൊക്കെ ഉണ്ടോ?
ഞങ്ങളവിടെ നല്ല പുഴയുണ്ട്
പുഴയുണ്ടോ
അതെ അതെ നല്ല പുഴയുണ്ട് ആ ങ്ങടെ എന്താല്ലേ
ഭീങ്കര മയക്ക ചെയ്താ വെള്ളം കയറും നിങ്ങളോടെ
ഞങ്ങളടെ നല്ല മഴ പയ്ത അത് രണ്ടായിരത്തി ഞങ്ങൾക്ക് തന്നാലും പുയയുടെ അടുത്താണ് ഇട്ട് ഉയർ കുറച്ച ഉയരത്തിലാ ഉയരത്തിലാ
ആ
അപ്പൊ മഴ പെയ്താല് നല്ല മഴ കിട്ട ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലള്ളപ്പോലത്തെ വെള്ളപ്പൊക്ക ഉണ്ടല്ലോ
ആ ആ
അതേപോലത്തെ വെള്ളപ്പൊക്കം ഉണ്ടൊക്കി കയറും എന്നാൽ തന്നെ പാടത്തിന്റെ അടുത്തുള്ള വീടൊക്കെ ഫുള്ള് മുങ്ങിയപ്പോഴും ഞങ്ങളത് ഞങ്ങള അടുക്കള ഭാഗം വരെ എത്തിയിട്ടുള്ളൂ
ആഹ് നല്ല എ ണ്ടണ്ടക്ക അല്ലേ
നല്ല ഉയര ഉണ്ടായതുകൊണ്ട്
ഉം അല്ലീ പോയന്റെ അടുത്തൊക്ക ആവുമ്പോ പേടിയല്ലേ
പേടില്ല പഷ്യഞാൻ പറഞ്ഞില്ലേ ഞങ്ങടെത്തു കുറച്ചു ഉയരത്തിൽ എല്ലാവട നമക്ക പേടില്ല.
അപ്പോഴ നല്ല രസക്കാരല്ലെ ഇങ്ങനെ വ്യൂ ഒക്കെ ഉണ്ടോ?
അടിപൊളി വ്യൂവാ. കാണണം ഒരു രക്ഷയില്ല.
അങ്ങനത്തൊക്കെ അതാണ്. തോട് തോടൊക്കൊണ്ട്.
ലെ
അഹ. പാട്ടൊക്കെ പാട ഞങ്ങള്
പാട്ടിക്ക് പാടാനന്ന അറിയല്ല ഈ പാടം പറഞ്ഞപ്പോ ഞൻ പാടം പൂത്ത പൂത്തകാലം പറഞ്ഞ ര് പാട്ടില്ലേ അതോ അതേതാ? പിന്നെന്താ ഞാനോ എന്ക്ക് പാത്ത് അങ്ങനെ ല്ല ഞാന് ഏറ്റൊ ട്രെൻ് ആയൊണ്ടിരിക്കണത് പിന്നെ നമ്മുടെ പഴയെ പാട്ടുണ്ടല്ലോ പഴയന്ന് പറഞ്ഞാൽ പഴയെ ഇ ആം. പയത് കേക്കും പിന്നെ ആൽബം പാ ട്ട് കേക്കും. ചെലിം കൊടത്തൂർ ശാഫ് ഫി കൊല്ലത്തിന്റെ ചാപ്പുപാട്ട്
ഏ
ഏഹ്
ആഹ്.
ആൽബപ്പാട്ട് ഭയങ്കര ഇഷ്ടെനി ചെറുപ്പത്ത് ആഹ് അതെ സ് ചെലിംകോടർത്ന്റൊക്കെ ഭയങ്കര ബിഗ് ഫാനയെന് ഞാന്
ഏഹ്.
കേക്കുന്നു ചെലിം കൊടർത്തുന്റോ അതൊക്കെ പാട്ട് നല്ലോ കേക്കും. പിന്നെ പയേ ഫിലിം പാട്ട് കേക്കും. പക്ഷെ പാടാൻ അറിയില്ല കേട്ടോടി.
ഏഹ് ഏഹ്.
പാടാ ഭയങ്കര വീക്കാ.
ഉം കേക്കാ ഇഷ്ടാണല്ലേ പാട അറില്ലിലും.
പാടാറില്ല കേക്കഇഷ്ട.
ഉം.
ചിൻന്റെ പൂതി ഞാൻ പാട്ണ ഭയങ്കര രസാണ വിചാരിച്ചാണ് ഞാൻ പാടൂട്ടോ.
ആ അയ് എല്ലാരും അങ്ങനെ തന്നെയാണ് പാടും എമ്മൾ തന്നെ കേൾക്കാൻ രസേണിതും
അതാണ് അതെ അതെ അതെ ഇൻസ്റ്റേല് ട്രോള് കണ്ടില്ലേ നീ ആ അത്രേള്ളു മറ്റുള്ളവർ കേട്ടാ എവിടേം ഒത്തിക്കും
ആ നമ്മളെന്താ മ്മക്ക് ഇഷ്ടം പോലെ പാടുക ഓരെ
ആ അത്രേ ഉള്ളൂ. ഞമ്മക്ക് ഞമ്മള് യേശുദാസ് ആണ് അത്രേള്ളൂ പിന്നെ എന്തൊക്കെയാ വേറെ വർത്താനം മോളുസേ
വേറെപ്പ എന്താ
വേറെന്താ എന്താ അവിടെ ബീച്ചുകളൊക്കെ ഉണ്ടോ നിങ്ങള വീടിന്റെ അടുത്ത് കൊറച്ചങ്ങട്ട് പോയാല്
ഇവിടെ ഇപ്പൊ ഏ ബീച്ചൊന്നും ഇല്ല കൊർച്ച് കുറേക്ക പോണം
എത്രണ്ട് നിങ്ങള കോഴിക്കോട് ബീ ച്ച് ങ്ങളവ്ട്ന്ന്ത്ര കിലോമീറ്ററാ
കോഴിക്കോട് ബിച്ചിന്ന് ഇവിടുന്ന് ഒരു മുപ്പത്തി മുപ്പത്തഞ്ചക്കെ ഉണ്ടാവും
മുപ്പത്തഞ്ച് ന്ട്ടെ ഉള്ളൂ
നിറ്റല്ല കിലോമീറ്ററ്
മുപ്പത്തഞ്ച് അപ്പൊ എത്ര മിനിറ്റോണ്ട് എത്തും അവിടെ ഒരു ഇരുപത്നിറ്റോണ്ടൊക്കെ എത്തുവോ
ഏ ഏഹ്
ഉം ഞങ്ങക്ക് ഇവിടന്ന് ആ ഞങ്ങക്കോ എന്റെ ഒരു ഇത് പറഞ്ഞു എന്നാലോ ഒരു മിനിറ്റ് എത്ര എണ്ട് അങ്ങടെത്താന്?
അത് ഒരു ഒരു മണിക്കൂറക്കെ എണ്ട്.
ഒരു മണിക്കൂറോ അപ്പ ഞങ്ങക്ക് ഒരു മണി ക്കൂറാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മള് സെയിം നാട്ടാരേക്കാരം.
ആഹ് ആയിക്കാരം.
ഇപ്പൊ പറയണ്ട
എനിക്ക് ബീച്ചിനെക്കാള ഇഷ്ടം ഈ മലനിരകളൊക്കെ ഉണ്ടാവലേ ഇപ്പൊ ഈ മൺസൂണിലൊക്കെ പോയി കാണാൻ പറ്റ്യകോട
കക്കാടം പോയേ കക്കാട പോയ അല്ലെ
അവിടൊക്കെ
കക്കാട് പോയിൽ പോയിക്കൂടി നല്ല ല്ല മഴയ ത്ത് വൈബടിച്ചു സ്കൂട്ടിമലൊക്കെ കോട്ടോക്കെ ഇട്ട് റീലണ്ടീല്ലെനിയോ നോ പോയിനോ അന്നവിടെ കോടണ്ടായിനോ കോടണ്ടായിനോ
ആ മേലെക്ക്കേറൂല്ലേ
ആഹ് കക്കാടം പുഴന്റെ.
ആഹ് അങ്ങോട്ടൊക്കെ പോയി ഞങ്ങള് പോയപ്പോകോട ഉണ്ടായിരുന്നു പക്ഷെ ഇറങ്ങിയപ്പോ ഒരു പത്തിഞ്ച് ആയപ്പ ഭയങ്കര കോടായി. പിന്നെ കേറാൻ പൂതി ആയി കേറി റ്റില്ല പിന്നെ കുരിശുമലക്ക് പോണം കരി തിണ് ഏ പിന്നെ കുരിശുമാല ക്കുവാണെ കരുതീനു അപ്പൊ ഭയങ്കരല്ലേ ട്ടായി
ആ നൈറ്റ് ഉംകുരിശുമല അവിടെന്നെല്ലേ കക്കാളം പോല അ കുരിശുമല ഒക്കെ ക കയറണെങ്കി നല്ലോെ കയറണ്ടേ
നല്ലണം കയറണം അ അടിൽ വണ്ടി എടുത്തിട്ട കാണ്ടേ പക്ഷെ എങ്ക രസല്ല പെരും കാറ്റും-
രസാ നല്ല കാറ്റും നല്ല വൈബും ഉം ഒരസ്സാ
പ്പം
ഉം തണുപ്പു അല്ലേ
ഉം
ഇനി കെ എസ് ആർ ടി സി ലാണ്ട് പോയിക്കൂടെ ഫ്രീ യാത്രയല്ലേ
ആഹ് പോണം നിങ്ങള് പോയി ല്ലേ
ഞാൻ പോയീല്ല ഇന്ക്ക് ബസ്സ് പറ്റൂലേ അതോണ്ടാ പോവാത്തെ ഒറ്റക്കല്ല ഫ്രണ്ട്സുകളൊക്കണ്ട് കൂട്ടിയങ്ങട് പോവാ അടിപൊളിആയിട്ട് പൈസ കൊടുക്കണ്ടല്ലോ
പോണെങ്കര് ത്ണ്ട് ങ്ങനെ പറയ്ണ്ട്
ആ
ഞങ്ങള് പെൺകുട്ടിയാളായോണ്ട് ഏ ആ അങ്ങനെ നല്ലോം വിടൊന്നില്ല ഇങ്ങ ചോയ്ച്ചണം
അതെല്ലേ അല്ല വീട്ടിലാര ക്കേള്ളെ ഒറ്റമകള
ഏഎ വീട്ടില് താ ത്തണ്ട് താത്ത കല്യാണം കഴിഞ്ഞിണ് പിന്നെരു അനിയ ത്തിണ്ട്
മൂന്നാള് ലെ
ഉം ഇങ്ങൾക്കോ
ഇങ്ങക്ക്‌ ആയില്ല ഇൻക്ക് ആ ‌ കുട്ട്യള് ആയിട്ടില്ലയ്ന് ഇൻക് വീട്ടില് ഏട്ടന്മാരും പനിയത്തി
ഉം അങ്ങോട്ടൊക്കെ പോവലില്ലേ
പോവാറില്ലെയ്ച്ച പോവല്ണ്ട് എപ്പഴെങ്കിലും ഒക്കെ നമ്മുളെട് ത്ത്ള്ള സ്ഥലത്ത് പോയി നമ്മള് ഫുഡയിക്കും ഉം പിന്നെ എപ്പളെങ്കിലും ഫാമിലീസിന്റെ പ്പൊ രു വൈബ് അങ്ങനെള്ള ഒരു ത് ണ്ടാവും അത്രേള്ളു ആ
ആ ഓരോ ഞായറായ്ച്ചിം ഇങ്ങനെ ഏട്ക്കെ പോയി ഫുഡയിക്കും ദേ പോലെയി കക്കാടം പൊയെ അങ്ങനെ തൊക്ക സൽത്ക്ക് പോവും അങ്ങനൊക്കെ തന്നെ ഒയിവില്ല പ്പോ കടെ
എവിടേം വർക്കെയ്യുണ്ടോ
ഏ പല കരി
ഇ ഇപ്പന്റെപ്പം കടെക്കോ
കടെക്കല്ല
ആ
ഏ
ഇപ്പാന്റെപ്പം കടെലോയി വർക്കെ യ്താണോയ്ച്ച
ഹി ല്ല അത് ഡീ ഒന്നു ല്ല
ആ ആ
പിന്നപ്പെന്താ ആ ഞാൻ പറഞ്ഞത് തെറ്റിയതാണ് ശരിക്ക് എന്തോ തിൽ പറഞ്ഞതാ ബാങ്ക്കൊടുക്കാനായില്ലേ അപ്പൊ
ബാങ്കോട്ക്കാനായി
എത്ര പെട്ടന്നാ സമയം കയ്യിണ്
ഓ സത്യാണ് ഇതിലേല് കൊറച്ചാൾക്കാരെ കോളങ്ങട്ട് ചെയ്യുമ്പോത്തിന് ടൈമ് പോണ അറിയു ന്നില്ല ഹ് ഹ് അയ്ക്കോട്ടെ ന്നാല് ഞാൻ വിളിക്കണ്ട് പത്തിൻറ്റ് ആയില്ലേ ഞൻ കൊറച്ചയിഞ്ഞിട്ട് വിളിക്കണ്ട് ട്ടോ എടുക്കണ്ട്
അ അ ആ യിക്കോട്ടെ
ക്കെ ട്ടോ
മം